ആഹ് കേൾക്ക്ണ് യേ
ആഹ് ണ്ട് കേക്ക്ണ്ട് പറഞ്ഞോളി ഫുഡ്ഡോക്കെ കഴ്
ആഹ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റസ്റ്റിലാണ് ഹ് ഹ്.
ഉഹ്മ് മക്കൾണ്ടോ?
ആഹ് മക്കൾ മൂന്നാൾണ്ട്.
ഉം സ്കൂൾ പോയതാ.
ആ ഒരാള് പോയിണ്‌ ഒരാൾ മോനിവിടില്യാ, മോന് ദർഫില് അവിടെ നിന്ന് പഠിയ്ക്കാണ് ദർഫിലാണ് പിന്നോം പത്തിലാണ്, ഇപ്പം എസ് എൽ സി കഴിഞ്ഞ്.
ഉഹ്മ്... ഹും
മോളതേപോലെ പത്ത് കഴിഞ്ഞ് പ്പ ഞ്ഞി പ്ലസ് വണ്ണിലേക്കാണ്, രണ്ടാളും ഒരേ താണ് ട്വിൻസ് അല്ല പഷെ, എല്ലല്ല എടി ഒരു വയസ് നാലു മാസ വ്യത്യാസൊള്ളേനി, അപ്പൊ പിന്നെ മോനെ ഓളകൂടെ തന്നെ ചേർത്തിനി.
വേഗം ചേർത്തിയപ്പം രണ്ടാളും ഒരുമിച്ചായി, ചെറിയാള് പിന്നെ എട്ടിലാണ്.
ഉം.. ശരി ഹസ്ബൻഡ് എന്താ ചെയ്യണേ?
ആ നാട്ടിലെന്നാണ്, ടൈൽസിന്റെ വീടിന്റെ എല്ലാ പണി വർക്കെടുക്കും.
ഏഹ്
കോൺണ്ട്രാട്ര് ചെയ്യ
എല്ലല്ലാ അങ്ങനല്ല തേപ്പും, പടവും, ടൈലസിന്റെ പണിയും എല്ലോടുക്കും അങ്ങനെ കോൺട്രാക്റ്റ് എടുക്കലോ ന്നില്ല അങ്ങ് - കുലാ ശേ എല്ലോടുക്കും വീടിന്റ എല്ലാ പണിയും എടുക്കും ആള്
യേ ശരി വീട്ടിലാരൊക്കെ ഉമ്മയോക്കെ ണ്ടോ
ആഹ് ഞമ്മള് ഒറ്റക്കാണ് ഇമ്മ്യായി ഇമ്മണ്ട് ഇപ്പ പോ മരിച്ചിട്ട്പ്പൊ അവിടത്തെഒരു കൊല്ലവനായി. ഹസ്ബൻറിന്റെ നമ്മള് വേറാണ്, ഉമ്മ ആടെ എളച്ചന്റെടുത്ത് അവിടാണ് ള്ള ത് ഉപ്പ മരിച്ചിട്ട് ഇപ്പയ്‌ പത്തൊമ്പതാന്തി വന്നാല് ഫസ്റ്റ്ത്താണ്ടാവും.
ആഹ് ശരി എന്താ അസുഖാ യിണെന്നോ പ്രായായിട്ടോ.
വെല്ല്യ സുഖോന്നില്ല ഇല്ല്യ അറുപതു വയസ്സായിട്ടുള്ളേനി പെട്ടനിങ്ങനെ ശാസ്ത്തില് ഒരിത് വന്നതേനി.. അപ്പൊ മറ്റു പനിയൊക്കെപാടെ വന്നിട്ടേ, പിന്നെ ആൾക്ക് ബ്ലോക്കിന്റെ ഇതൊക്കെ ഇണ്ടെയ്നി ആദ്യം. അനേ പിന്നെ പെട്ടെന്ന് പത്തൊമ്പത് ദിവസം ഹോസ്പിറ്റലിൽ കെടന്നു പിന്നെ പെട്ടെന്ന് സൈലന്റ് അറ്റാക്ക് ചെലതൊക്കെ പറഞ്ഞിക്ക്ണെന്റെ എടെകൂടെയ്നി ഉഹ്മ് എന്താ ചെയ്യ, പെട്ടെന്നാ നമുക്ക് വിചാരിക്കാത്തതാ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് അറിയണ്ട ഇന്നാ അങ്ങനെ നിക്ക് ക്കുണ് ഞമ്മൾ മറ്റേതാവുമ്പള് എന്റെ നാത്തുന്റെ വീടും തൊട്ടടുത്ത് ന്നെയാണെ. ഏ ഹസ്ബൻടിന്റെ പെങ്ങളും അപ്പൊ പിന്നെ എല്ലാരും ഒരു തൊടിയിലും ഇങ്ങനെ എടുത്തെ എടുത്ത വീടന്നിട്ട് എല്ലാരും രാത്രിയാവുമ്പോ അവിടെമ്മന്റെ വിടെ കൂടി കാണ്ടിട്ട് എല്ലാരും അളിയനും ഉണ്ടാവും എന്നിട്ട് എല്ലാരും ഇങ്ങനെ ഓരോ ചായക്കടി വാങ്ങി ചായച്ചി കുടിച്ച് അങ്ങനൊക്കെഴിനി നമ്മള ങ്ങനെ കൂടുള്ളരാള് പെട്ടെന്ന് അങ്ങട്ട് നമ്മളൊന്നും ഇല്ലാതകുമ്പോ ഭയങ്കര ഒരു ഹ് ഭയങ്കര ആഹാ ഇൻക്ക് ഭയങ്കരതായിത് നമ്മളങ്ങനെ നിക്കണാണ് ഇങ്ങനെ എപ്പളും ഞാ അപ്പർത്ത് ഞാ തൊട്ടട്ത്ത അപ്പർത്തന്നെണ് അപ്പൊ എട്ക്ക് ഔടുത്തെ ചായൊന്നും വല്യ കടുപ്പല്ല്യാതാണ് ഇളച്ചിയോലും ഇണ്ടാക്ക അപ്പിന്നെ അവിട്ന്ന്ങ്ങട്ട് വിളിക്കും ഒരു ക്ലാസ് ചായൊണ്ടന്നറിയും കൊലായ്മക്കെ എപ്പളും കൊലായ്മെ ഇരിക്ക്ണാളേനി ഇന്ന്ട്ട് ഭയങ്കര ഒരുതേനി ഇവട്ത്തെ എറേക്കലെ വെള്ളാണ് അറിന്നെട്ട് തീരെ പൊടി ഇടാഞ്ഞിട്ട് ഹ്‌ ഹ് ഇങ്ങെളറീലേനി പിന്നെല്ലാ ഇപ്പെതാ ഒരു കൊല്ലായി ഞാറിയാ എന്തൊരു വേഗാണ് ഒര് കൊല്ലായതെറിയാ സഫെറ് നാലിനേനി ഞ്ഞു പ്പോ ആണ്ടാവാനായി പത്തൊമ്പതാം തീയതിയാണ്
ഏഹേ പിന്നെ ഫുഡക്കൊ ആഹാ ഇവടെ ഞാനും മക്കളെന്നെ ഞങ്ങളും വേറെ തന്നേണ് ഇമ്മിപ്പിയൊക്കെ വേറേണ് ഇല്ല്യ ഓല് ഗൾഫിലാണ്
ആഹ്.. ആഹ് അയ്ശെരി
ഞാനും മൂന്ന് മക്കളും തന്നൊള്ളു
മക്കള് പഠിക്യ?
ആഹ് മൂത്താള് പ്ലസ് ടു ഒരാള് എട്ടാം ക്ലാസ് ഒരാൾ അഞ്ചാം ക്ലാസ് ഒക്കെ വല്യ മക്കളായിക്കണ് ചെറിയ മക്കളൊന്നുല്ല്യാ
അയെന്നെ ഇപ്പളാണൊന്ന് ഫ്രീയാ ഞാറിയാ ഇബല് ചെറ്ത്താവുമ്പോ ഭയങ്കര ഇടങ്ങേറേനി ഇന്റെ മോളും മോനും തീരേ വ്യത്യാസല്ല്യാനി ഒരു വയസ്സും നാലു മാസം ഓക്കാവ്ണന്ന് ഞ്ഞാ മറ്റോനെ പ്രസവിച്ചീണ്ട് രണ്ടാമത്തേനെ ട്ടാ സമയത്ത് ഇങ്ങെനാണ്ട് വല്പ്പം വെച്ചിട്ട് ഞാറിയെ ഇപ്പളാണ് മനഷ്യനൊന്ന് ഫ്രീയായത് ന്നറിയെലാ
ആഹാ അന്ന് ഒന്ന് ഒന്ന് നോക്കുമ്പോ ഒന്ന് അങ്ങനെന്ന് കഴിയാ
ഓല്ക്ക് ഞാൻ തന്നെ ആട്ടി കൊടുക്കണം അങ്ങൻത്തൊക്കൊരുതേനി ഇപ്പൊ പിന്നെ ആ വീട്ടില് ആളായി ഉം ഇപ്പൊ പിന്നെ കൊർച്ചെര് അതേപോലെന്നെ അഹ് കഴിഞ്ഞ് രണ്ടാമത്തെ ഉം ചെറിയ മോളും മോനോവായിട്ട് അതേപോലെ വെറും രണ്ടു വയസിന്റെ വ്യത്യാസൊള്ളേനി
ഏഹേ
പ്രസവം നിർത്തലൊക്കെ കഴിഞ്ഞു അയിനോണ്ട്ഞ്ഞ്പ്പം ആ പേടില്ല ഞാ പറിയാ ഇപ്പൊ ഇപ്പം തോന്നാ നിർത്ത ണ്ടില്ലേനി ഇപ്പൊ ചെറിയാ കുട്ടിയളെ കാണുമ്പോ പൂതിയാവ ഞാ ഇന്നട്ട്ങ്ങനെ വെർതെ വേണ്ടില്ലേനി ഇപ്പങ്ങനെ ചെറിയ കുട്ട്യായളെ വയറ്റ്ള്ളോലൊക്കെ കാണുമ്പോ പൂ തിയാവ്ണ്ന്ന് അറിവട്ന്ന്
ഞാൻ നിർത്തിയതൊന്നുവല്ല എന്നാ തന്നെ സ്വവാക്കിക്കായിട്ട് നിന്നതെന്നെ
ഇന്റെ നാത്തൂൻക്ക് അതെപോലെ കുട്ടിയള് ഇല്ല്യോനി താത്താക്ക് ഏഹേ പത്തൊല്ലം കഴിഞേന്റെശം അയിന്റെ കല്യാണം നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടാള് നാത്തൂന മൂത്തത് പിന്നെയിന്റെ പുതിയാപ്പളാ പിന്നെ ഒരെളച്ചെനോനി താത്തക്ക് ഇന്നട്ട് നമ്മള് കല്യാണ ക്കെ കഴിഞ് ഇൻക്ക് മൂന്നാളും അയേന്റെഷാണ് ഇത്താത്തക്കൊരു കുട്ടിണ്ടായത് ഇപ്പൊരു മോന്ണ്ട്
ഏഹേ അപ്പെത്ര പ്രയായ്ക്ക്ണ് ആഹ് അയ്ശെ
യിണ്
ഏഹേ അയ്‌ശെരി ഇന്റെ ആങ്ങളിണ്ടായിനി അങ്ങനെ ഇതേ പോലെ ന്റെ ആങ്ങളന്റെ ഭാര്യ ഇണ്ടാരുന്നു പത്ത് ഒരു ഇരുപതിന്നാല് വർഷം കഴിഞ്ഞാരെ ഇണ്ടായത്
ഏ ആഹ് അതന്നെ എന്നാലപ്പൊ അമ്മള് വിയാരിക്കും ഒന്നെങ്കില് കിട്ടിക്കാണെങ്കി ഒരു ഇതാണ് ഇപ്പൊരു മോന്ണ്ട് പിന്നെ ഒന്ന് റ്റ്ല്യൊനും ഞ പറയലാ ന്നാലും വേണ്ടില്ല ഒന്ന് ഒന്ന്ള്ളൊട്ട് പഠിച്ചോയയിന് ആയ്സ്സ് നീട്ടിട്ടൊടുക്കെട്ടേന്നറിയെലാ ഒന്നാണെങ്കിലും ഒന്ന്ണ്ടാകുമ്പൊര്താണ്
അവനാന്റെച്ചിട്ട് ഒന്നുണ്ടാവുമ്പൊ അഒന്നും വേറെ തന്നല്ലേ..
അങ്ങെനെ നമ്മളവ്ടെള്ള അതെപോലെ ഇത്താത്തന്റെന്നെ അമ്മോന്റെ മോള് കുട്ടിയളില്ലാഞ്ഞ്ട്ട് കൊറേ കാണിച്ച് നഹാസ് ഹോസ്പിറ്റല് വലിയ ഹോസ് പറ്റിലൊക്കെ കാണിച്ച് അങ്ങനെണ്ടായി ഇണ്ടായോക്കിയപ്പള് അത് എരട്ടള് അത് കഴിഞ്ഞയിട്ടക്കൊരുല്ലേ ആറു മാസാവുമ്പോത്തിന് രണ്ടാമത്തെ വേ ഇണ്ടായി അപ്പൊ ആ വടിച്ച കൊടുത്താ അത്രേ ഉള്ളൂ അത് തന്നെ മറ്റെത്രോ പൈസ ചെലവാക്കിയിട്ടുണ്ടായതെനി വസ്ച്ച്ത്തത്. പിന്നെ അല്ലാത തന്നെ ഉണ്ടായതാണ്. പടച്ചോൻ കൊർക്കാന്ന് ജാരിച്ച അണ്ടാവും.
എത്ര കാലം ചികിത്സടത്തിയിരിക്കണ് മുസ്താമാബാദായിട്ടും ഹോസ്പിറ്റലത്തെ ആയിട്ടും. ഇല്ലട്ത്തോളള്ള ചികിത്സ ഫുള്ള് നട പി, പിന്ന ലാസ്റ്റ് പിന്നെ ചികിത്സൊന്നുല്ലെന് ഏ
എവലോളിയൻക്ക്‌ കൊറെ ചികിത്സ ത്ഓല് നടത്തിന് ആസിലൊക്കെ വലും പോയിന് അപ്പളൊന്നും ഇണ്ടായില്ലേന്. പിന്നെ ഒരു സ്ഥൈന്റെ ഒരു ഇതിലേന് അങ്ങനാണ് സംഭവം പിന്നെ വലുതുണ്ടായത്.
ആഹ് വ്ടതേം അങ്ങ തന്നെ ഈ അറിവി എലാന്റെ മജിലിസിൽ കൂടി കാണ്ട് മടപുരത്തതില്ലേ അങ്ങനൊക്കെ കൂടിക്കാണ്ടാ പിന്നെ ണ്ട ഞങ്ങള് പറയേം ചെ ഇത്രേം പൈസ ചെലവാക്കി പടച്ചോൻ വിചാരിച്ചപ്പ എന്തള്ള പാടെ. ഉം. ഇരുവത് നാല് വർഷം എല്ലാർക്കും ഒരു അത്ഭുതായിന്നു. എല്ലാരകു കുട്ട്യാള് ഇണ്ടാവൂലാന്നൊക്കെ ഒരോ ഡോക്ടർമാരൊക്കെ പർഞീനി
ആ അതന്നെ പടച്ചോൻക്ക് പണിയില്ലതന്നെ ഒന്ന് അവനോൻക്‌ച്ച് ഉണ്ടായലോരു സമാധാനാണല്ലോ.
ആഹ്, ആഹ് പിന്ന വേറെന്തൊക്കെ?
വേറെതാണല്ല ആഹ് ഫുഡൊ ഒരു വിതക്കെ
ഉം ആര കോലിങ് ബെൽ ല്ല
ആരോ എന്തോ ഇന്നെ എന്താ നോക്കാ എന്തോ കണക്കെടുക്കാൻ മോസം നോക്കിയെ. എന്തിന്റോ കണക്കിന്റെ അളറ്റാണ് തോന്നണ്ട് എന്തോ വൈദ്യമുണ്ട്. ണ്ട് അപ്പൊന്തൊര് സെൻസസിന് വര്ണ്ടെന്ന് പറഞ്ഞെട്ടിനല്ലോ.
പറഞ്ഞെട്ട് ഇവിടൊന്നും എത്തീട്ടില്ല. എവിടൊക്കെയൊ എത്തീക്കാണാവൊ ങ്ങനരോ ഒത്തിരി പറഞ്ഞായിപ്പ.
ആ, ആഹ്, ആഹ്. ഇല്ല്യ തോന്നുന്നുണ്ട് അവിടെ വാടകക്കാരാണോക്കെ അറിയില്ല ഇപ്പ അടുത്ത് കണ്ടിനി. ആഹ്, ആ, ഇല്ല, ഇല്ല, ഇല്ല. ആ ഓക്കെ. ഉം പോയിന്തൊ. സെൻസിന്റെ ആൾക്കാരെ ഞാന്
ആ അവിടെത്തെടുതിട്ടില്ലേ.
ഏ അവിടെ അപ്പല നാളെ വരുംന്ന് പറഞ്ഞ ഇന്ന്ഓല് എന്തൊക്കെ എഴുതി കൊണ്ടോവാണ്. നാള വരുംന്ന് പറഞ്ഞ്.
ഉം.
നമ്മള അതിന്റെ നമ്പർ വീട്ട് നമ്പറോക്കെ എഴുതി കൊണ്ടോയിട്ട് നാളെ വരുള്ളൂ ഒന്നുംന്ത ആള്. ഇപ്പ ഞാ ഫോണിലിങ്ങനെ കണ്ടീനി സെൻസസ്. പിനി വീട്ടിക്ക് വരുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഫോണിലിന്നാള് മെസെ
ആഹ് വാട്സപ്പില ഗ്രൂപ്പിലൊക്കെങ്ങനെ കണ്ടു അമ്മനെ വീട്ടു
പണികളൊക്കെ കഴി ഇനി രാത്രിത്തേക്ക് ഇനി വേറെ ഫുഡ്ണ്ടാക്കണോ? ഒന്നായിട്ട് ഉണ്ടാക്കലന്നാ.
ഇല്ലല്ല ഒന്നായിട്ട് ഇണ്ടാക്കലന്നെയാണ്. ഓ, ഒരുപാട് ഞമ്മള കുട്ട്യളെ ഒറ്റ എല്ലേ പിന്നെ എപ്പളെ ആ അതന്നെ മതി.
വൈന്നേരം ചായക്കടി എന്തെങ്കിലും പലാര എന്തെങ്കിലൊക്കെആക്കുവോ?
ആഹ് ചെല ദെവസങ്ങള്ല് ഉണ്ടാക്കും. ഇന്ന്പ്പൊ ഇ നാത്തൂന്റെ മോന്റെ സുനതയിച്ചിട്ടണ്ട അപ്പൊനാണ്ടു പോണ ഇന്ന് കുട്ട്യോളെ സ്കൂളട്ടന്നിട്ട് പോവാന്ന്പറഞ്ങ്ങാണ്ട് നിക്കാണ്.
ആ അപ്പൊന്ന് ഇനി നിങ്ങട്ട പോയിട്ട് വരുവോ? നടക്കാൻ പോവാ. എടുത്തെന്നാണോ?
അല്ല ഇവിടുന്നൊരു മൂന്ന്, നാല് കിലോമീറ്റർ
ആഹ്, ആഹ് ശരി. അത് പോലെ പറിം ഇന്നലെ ചായയ്ക്ക എന്തെങ്കിലിമോക്കെ ബണ്ടാക്കിനി ബമ്മ മക്കള് ഇങ്ങനെ എ ഇതപ്പന്ന് പുത്യാപ്ല പോവുമ്പം പറിം ഇന്ന് ഭയംപൊര ഇണ്ടാക്കണംന്ന് അറിണ്ട് ഇന്നെലെ ഇങ്ങനെ പറഞ്ഞുഞ്ഞ എടക്ക് മടിയാവൂ. നോമ്പിനെ പിഞ് നമ്മള ഇങ്ങനെ ഇണ്ടാക്കൊള്ളല്ലോ
ഞാന ഒരുര് പറയില്ലേ നോമ്പിന് ഇങ്ങള് ഇങ്ങനെ ഇണ്ടാക്ക്ന്നാണ. നിങ്ങളും നോമ്പഴി ജീവിനങ്ങൾ ഉണ്ടാക്കൂഞ അത് അയ്ന്റെ ഒരു സമയാണ് അ രാവിലൊന്നും വേറെ പണിയ ല്ല അപ്പൊ പിന്നെ വൈകുന്നേരം തേന്നെ മാത്രം നോക്കി പോരാ കിളിക്ക് വേറെ വേറെ പണി
ഇ ബെന് എല്ലു ഉണ്ടാക്കും. പിന്നെ ഒന്നും ഉണ്ടാവില്ലന്നാണറ്യെ. ഇവിടെ ഇൻക്ക്യാണെങ്ക മധിരയുള്ള വല്യുഇ്ടംല്ല. ഇന്റെ പുത്യാപ്ലക്കൾക്ക് പഴമ്പൊരി അതൊക്കെ ഭയങ്കര ഇഷ്ട ഇൻണെങ്കി എരുള്ളത് അസ്-
ആഹ് അതും ഇൻക്ക്‌ എന്ക്ക്‌ സ്പൈസി ആയിട്ട് ഇഷ്ട വര്ക്ക്‌ പ്പാക്കും, മക്ക മധുരമാണ്.
ആ ഞാൻ ഇന്നട്ട് ഇന്നലെ ഞാൻ മറ്റേ ല ഉള്ളി വട അങ്ങനെ ഇണ്ടാക്കി ഇന്ന് ഇന്നോട് അറിയ ഇന്ന് വൈന്നാര ചായ് പയമ്പൊരി ഇണ്ടാക്കിക്കുക്ക്യോ ന്ന് ക്കെ പറഞ്ഞ് പോയിന്ന്
ഉം ഇ ചക്ക ഉണ്ടയ്ല്ല ഇന്ന് ഞാൻ ജോലിയൊക്. ചക്ക പൊരിച്ച് തരാൻ പറഞ്ഞു അന്ന് ചക്ക പൊരിച്ച എണ്ണാണേ ഞാൻ കൂട്ടാൻ വെച്ചിട്ടങ്ങ കൂട്ടാന തന്നെ എറപ്പം
പൊരില് പക്ഷെ ഭയങ്കര ഉഴുക്കാണ്. എല്ല ആക്ക
ആഹ് റിസ്ക്കാണ എങ്ങനെ പീസ് പീസ് ആക്കി അരിഞ്ഞ ഉണ്ടാക്കണ്ടേ മടിച്ചിട്ടും ഇണ്ടാക്ക ത്യാവശം ഉണ്ടാക്കും ഇന്നും മഴയില്ല ഇന്ന് മഴ പെയ ഇത് ഇത് തോർന്നു ഇന്നെല തീതല്ല ഒന്ന് രണ്ടണ്ട് പ്രാവഷംക്കെ ഇത് കാണാണ് തോർന്നു
ആഹ് അന്ന് ഇപ്പോ കൊറ്ച്ചേ രത്തൊക്കെ വെയിലുണ്ടായിനി. ഇപ്പ താ പെട്ടെന്ന് ഇപ്പോ മഴ കിട്ട് ഞാൻ പറ്യ തിരുമ്പിയൊക്കെ പൊറ്ത്ത് ട്ട അപ്പ മഴ ഇതൊപ്പൊ ഒക്കെ ഇടുത്ത്. ഇനിയിപ്പതാ വെയില്ൽ പിന്നിം വന്ന് ഇപ്പോ രണ്ടാവാ മഴയ്ത് ഞാൻ പറി ഇവടെ മഴയുണ്ടോറിം കൊറച്ചപ്പുറത്ത്. ളിക്ക്പോ അവിടെ മഴ ഇല്ലാന്ന് പറയും. ചെയ്യ ഞാൻഞ്ഞപ്പ പഞ്ചായത്തെ
ആഹ് ഇപ്പളക്കെ അങ്ങനെ അതിന് രണ്ടീസം മുന്നെ മൊ- മൊത്തത്തിലും മഴനി എല്ലോടത്തും മഴന്നെനി. ഇന്നെലെ വിള്ച്ചോലൊക്കെ പറ് ഇണ്ടെന്നു തുണി ആറിയതാന്. ഇടാണ് അന്നെരം. വെയിലണ്ടന്നരം എല്ലോട പത്ത ത്തും വെയില് ആഹ് ഇന്നയിക്കോട്ടെ അസ്ലാ അലൈക്ക്
അലൈക്കു മുസ്ലാം